ഹലോ
ആഹ് കേക്ക്ന്ന്ണ്ട്
ഓക്കേ
എന്താണ്ട് ആഹ് ചോറ് കഴിച്ച്
ആണൊ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല് ആഹ് കഴിച്ചു
ആഹ്
ഇന്നെന്തായിരുന്നു
ഫുഡോ
ആഹ്
ആഹ് ഇവിടെ ചക്ക ചക്ക വേവിച്ച് മീൻകറി കിഴങ്ങ് മെഴ്ക്കുവരട്ടി ആഹ് ചക്ക അതാന്ന് അവിടോ
ഇവിടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നാട്ടില് അല്ല ഇള്ളത് അതുകൊണ്ട് എനിക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഉള്ളതോണ്ട് ഇഞ്ചൻ ഇഞ്ചക്ഷനിൽ ഇണ്ടാക്ക്ണത് അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ആയിരുന്നു
ആഹ് ആഹ് ആഹ് ഗ്യാസ് കിട്ട്ന്നില്ലേ
അല്ല ഞാനിപ്പൊ നാട്ടിന്ന് വന്നിട്ട് ഒരു മാസം ആയിട്ടൊള്ളൂ
ഓഹ് ഓഹ് ഓഹ്
അപ്പൊ കൊട്ത്തണ്ട് അപ്പോ കൊറച്ചൂസം പ
ആഹ് കഴിയും ആഹ് ഇപ്പച്ചിരി താമസമാ കിട്ടാന്- ആഹ് അതാണ് അതാണ് ആഹ്ഹ് ഹ്
അപ്പ ഇഞ്ചക്ഷനില് നമ്മടെയാതിരി വെക്കണങ്കി കൊറച്ച് ഇപ്പ പണിയാണല്ലോ കറന്റ് അപ്പ ഇങ്ങനെ തട്ടി കൂട്ടി ഇതൊക്കായിട്ട് പോവാണ്.
ആഹ് എന്തൊക്കെ ആഹ് ബിരിയാണിയായി ഹ്മ്മ് പിൻ ആഹ് ഹ്മ്മ് അവ്ടെ മഴണ്ടോ ആഹ് ആഹ്
ചൂടാ
ചൂ ആഹ് ഇവ് ആന്ന്ല്ലേ ആഹ് ഇവ്ടെ ഇവടെ ഇപ്പം വെയിലാ ക്ഷെ ഇന്നലെയൊക്കെ രണ്ടൂസം മുൻമ്പൊക്കെ നല്ല
പക്ഷെ ആ കാഠിന്യള്ള ചൂട് കൊറഞ്ഞില്ലേ
ആഹ് അത് കൊറഞ്ഞ് ആഹ് കൊറഞ്ഞ് ആ മഴ പെയ്തപ്പത്തേക്ക് അതിന്റെ ഒരു ചൂട് ഇപ്പൊ കൊറവ്ണ്ട് ആഹ്.
ചൂട് ഇവടൊക്കെ സെപ്റ്റംബറ് ഒക്ടോബറൊക്കെ ആവണം മഴക്കാലം ആവണെങ്കിൽ
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെങ്ങനെ മഴക്കാറ് വെരും പക്ഷെ അത് ചൂട് കൂട്ടാൻള്ള മഴ
ആഹ് ആഹ് അതാ രാവിലെ ഇവടക്കെ നല്ല കോളുണ്ടായിരുന്നു പക്ഷെ പെയ്തിട്ടില്ല ആഹ് ആഹ് പറയാം ആഹ് അങ്ങനെ വാർത്തെ പറയ്ണെ
ഇനി എന്തൊക്കെയാണാവോ, ഓരോ മഴക്കാലവും പേടിയാണല്ലോ
ആഹ് ആഹ് അത് ശെരിയാ
വെള്ളപ്പൊ
ബൾ ആഹ് എന്തെങ്കിലൊ ക്കെ നാശനഷ്ടങ്ങള്ണ്ടാവും. ഇപ്പ രണ്ടോസം മുമ്പ് ഇടി ഇടി ഉണ്ടായിരുന്നല്ലോ എന്തെല്ലാം ഇതാ ഒര് ഇവടടുത്ത ഞങ്ങളടുത്തൊരു വീ ട്ടില് എല്ലാ ഉപകരണങ്ങളും ടി വി ഒക്കെ അങ്ങ് ക ത്തി പോയതാ അ അവരുടെ ആഹ് വീട്ടിലെല്ലാ സാനങ്ങളും കത്തിപ്പോയി.
ആഹ് ഞങ്ങളെ നാട്ടിലതുപോലെ കെടന്നൊറങ്ങാര്ന്നു വീടിന്റെ ഇടിവെട് ട്ടിട്ട് വീടിന്റെ ചൊമ ഏഹ് ചൊമര് വീണു.
ആഹ് ആഹ് ആഹാ
മിന്നലേറ്റിട്ട് പിന്നെ മൂന്ന് കുട്ട്യോള് മരിച്ചൂലോ
ആഹ് അത് ഇതൊക്കെ വരുമ്പം തന്നെ പേടിയ വേറെ എന്തിലാനെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ആഹ് അതാ ആഹ് അങ്ങനൊന്നും ഇല്ലാരുംന്ന് അത് തന്നെ കാറ്റ് വരുമ്പോ മഴ മരം മുറിഞ്ഞു വീഴുവാ ആന്ന് മഴയായാലും
പിള്ളേരെ പൊറത്തെറ്ക്കാനും പേടിയാണ്
അത് തന്നെ.
നമ്മളിപ്പോ സുരക്ഷയായിട്ട് ഇരുന്ന് കഴിഞ്ഞാ പോലും അത് വേറെ വഴിക്കോടെ വരും
എവിടെങ്കിലും എങ്ങനെലും വരാനുള്ളത് വരും ഏതു വഴിയായാലും
ആഹ് അതന്നെ മഴ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു പേടി സ്വപ്നാണ്
ആഹ് അത് തന്നെ
അതാണെങ്കി ഇപ്പ ഇപ്പൊ പറഞ്ഞ ദിവസങ്ങളിലൊന്നും മഴ പെയ്യൂല പറയാത്ത ദിവസ പെയ്യും
ആഹ് അത് തന്നെ ശരിയാ ഇപ്പം തന്നെ ഇവി ഇവിടെ മഴക്കോളുണ്ട് പെയ്യത്തൊന്നും ഇല്ലാ എങ്കിൽ നല്ല വെയിലും ഉണ്ട് കോളും ഉണ്ട്
അത് ചൂട് കൂട്ടും
കൂട്ടും ആ വൈകിട്ട് അന്നേ വൈകി ന്നേരം ഇത് തന്നെ എടുക്കോ ഫുഡ്?
ഇല്ല വൈകീട്ട് സാലഡ്, ജ്യൂസ് അങ്ങനെ ആക്കും. അല്ലെങ്കിൽ ഇത് കേടാവുല്ലോ? പിന്നെ ഒന്നാമത് ബിരിയാണി റൈസു വാണ് ചൂടുവാണ് അപ്പ അത് കേടാവല്ലോ. അപ്പ പിന്നെ
ആ ഹാ
അതുകൊണ്ട് പിന്നെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കും.
ആ ആ ആ മക്കളൊക്കെ ഉണ്ടോ?
ഇല്ല മക്കളായിട്ടില്ല. ഞാനും ഹസ്ബൻഡും മാത്രം ഉള്ളൂ ഇപ്പ ഇവിടെ അതുകൊണ്ട്- വലിയ റിസ്കില്ല ഞങ്ങൾ തട്ടിമുട്ടി പോവും.
ഒഹോ ഓ അഹ് മക്കളൊക്കെ ണ്ടെങ്കിലാ പാട് ഹും ഉം.
അത് നമുക്ക്ത് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ ഗ്യാസ്.
പറ്റത്തിൽ ആഹ് അതന്നെ.
അത് വോൾട്ടേജിന്റെ എന്തെങ്കിലും ഇഷ്യൂ വന്ന് കഴിഞ്ഞാൽ പെട്ടു.
ആ ഹു ഹു
നാല് മണിക്ക്എന്തെങ്കിലും കടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ അവിടെ?
ആ ചക്ക സീസണല്ലേ അപ്പോ ച റക്കും കേ അവന എല്ലാം ചക്കയാ. മ്മള് കളയത്തില്ല ചക്ക അതെ അതെ. ചക്ക അരിഞ്ഞൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കുവാ വൈകീട്ട്. ചായേടെ സമയത്ത് ഉം വെല്ല നമ്മള് എടുക്കും പാട ചക്കപ്പാ ആഹ് ചക്കേട പാട 'യേണ്പാട ആഹ്. ചക്കപ്പാട മ്മളെയീ ചക്കക്കുരുന്റെ മേളീ ഇരിക്കുന്ന ഒരു സാധനം ഇല്ലേ.
ആ തൊലി പോൽതയോ.
ആഹ് അതെടുത്ത് അതിന്റെ ആഹ് പിന്നെ ആ ചെവിടെ അത കട്ട് കട്ടീത് കളഞ്ഞിട്ട് പിന്നെ ഉള്ളിയക്കെ ഇട്ട്. എണ്ണയ്ക്കകത്ത് കടവർത്ത് അതിനകത്തിട്ട് വരട്ടി നല്ല ടേസ്റ്റാ തേങ്ങയൊക്കെ തിരുമി ഇടണം.
ആഹോ തൊക്കെ ആത്യായിട്ട് കേക്ണേട്ടോ ഓരോ കോള് വിളിക്കുമ്പളാ ഓരോ പുതിയ, പുതിയ ഐ റ്റ സ് കേക് ത്തത്.
അന്ന്ട്ട് ഞങ്ങള് ചവണീം മറക്കും ചവണി.
ആ ചൗണി കേ ചൗണി അങ്ങനെ ഒന്നും ചെയ്യൂലാട്ടോ. അത് വർത്തയിഞ്ഞാ ടേസ്റ്റ്ണ്ടോ.
ആഹ് ഒണ്ടൊണ്ട് ഞാന് തര ഈ ചക്ക. എടുത്താ ചക്ക എടുത്ത് വെക്കുന്നേന്റെ കൂട്ടത്തി കൊറച്ച് ചവണീ കൂടെ എടുത്ത് വെച്ചേക്കും.
ആഹ് അപ്പൊത് നല്ല ചിപ്സ് പോലെ ഇരിക്ക്യോ.
ആഹ് ചിപ്സ് പോലിരിക്കും പക്ഷെ ചവണിയെ പെ പെട്ടെന്ന് അങ് മൂത്തു പോവും അതുകൊണ്ട് വേറെ ഇട്ടെടുക്കാം.
ആഹ്. ചക്ക്യോണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടന്ന്. വി അത്ണ്ട് അത് ഞാൻ കുടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ്ണ്ട് ഞാൻ വേവിച്ചിട്ട്.
ആഹ് ന്ന് മിക്സികക്കത്തിട്ട് അടിച്ച് പാലൊക്കെ ഒഴിച്ച്. ആഹ് പിന്നെ താണ്. അഹ് ചക്കയുണ്ട് ഇഷ്ടംപോലെ പിന്നെ ഞങ്ങ ചക്ക പൂഞ്ഞെടുക്കൻ ചക്ക പൂഞ്ഞെടുത്തിട്ട്. ഇറച്ചിക്കറി പോലെ വെക്കും ഇറച്ചി ആന്നേ പറയൂ കഴിച്ചാ.
നീ ഇപ്പ ഒന്നും വേണ്ട വീട്ടില് ചക്കന്നെയാണെന്ന് മനസ്സിലായി. ചക്കന് എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും അതുപോലൊക്കെ ചെയ്യും.
നല്ല രീതിയിലും ഇമ്മൾ അടി എട് ഇതൊക്കെയാമ്പോ മായം ഇല്ലല്ലോ. നമ്മള് പുറത്ത് സാധനങ്ങള് മേടിക്കുന്ന എല്ലാം മായങ്ങളല്ലേ. ഇതൊക്കാവുമ്പോ നാച്ചുറൽ സാധനങ്ങളാ നമുക്ക്
ചക്കവിചാരിക്കും ഇവര് ക്ക് ചക്ക കിട്ടിക്കഴിഞ്ഞാ എന്നെ ഉപദ്രവിച്ചു കൊല്ലുമെന്ന്. അത്രയുണ്ട് ചക്കോടുള്ള വിഭവങ്ങള്.
അതന്നെ.
നമ്മള് ചക്ക ഉപ്പേരി വെക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് ചക്കേനെ ഒരു ഭാ ഗം പോലും ഉപേക്ഷിച്ചിട്ടില്ല.
അതൊക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.
ആഹ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയായി സംസാരിച്ചപ്പോ ചേമ്പിന് ഒരു പൂവുണ്ടന്ന്.
ആഹ് ആഹ് ആഹ്.
ആഹ് പൂവു കൊണ്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടെന്ന് അവര്.
ആന്നോ ആന്നോ.
ആഹ് ഞാന് ച്ച് ചേമ്പിന് പൂവോ? ആഹ് ചേമ്പിന് പൂവുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടൊക്കെ ഉപ്പേരി വെക്കുവോന്ന്. നമ്മ ഞങ്ങടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല.
ക്കില്ലാ.
ആഹ് പുതിയ പുതിയ ഐറ്റംസ് വൻസ് പഠിക്കാൻ പറ്റും.
ആഹ് അത് ശരിയാ.
ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ താമസിക്കുന്ന അവിടെ ഓണറുണ്ട്. തമിഴ്നാടാണ് ഞങ്ങ താമ നമ്മുടെ പൂ ഇതില്ലേ വാഴയുടെ അതില്ലേ എന്താ അതിന് പറയാ. താഴെ പൂ പൂവുള്ളെ. ആഹ് ആഹ് സാധനം കൊണ്ട് പരിപ്പുവട ഉണ്ടാക്കിയിരിക്കണു.
അത് വെച്ചാ?
ആഹ് സൂപ്പർ പരിപ്പുവടാ. ഈ ഒരു നാലുമണി ആവുമ്പോ എനിക്ക് ഈ ചൂടായിട്ട് കൊടുത്തന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ സാധാ പരിപ്പുവടയാണ്. അപ്പൊ അവർക്ക് നം നമ്മളെ പറയണതും അവര് പറയണതും വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ ഈ വാ ക്കും ഒന്നു തന്നെയായിരുന്നു.
അതെങ്ങനെയാന്നാ വെക്കുന്നേ?
അത് ചോദിച്ചറിയണമെങ്കി ഞാൻ തമിഴ് പ കൊറേ പഠിക്കേണ്ടി വരും. നല്ല ടേസ്റ്റുണ്ട്. നമ്മടെ നല്ല സോഫ്റ്റു ആണ് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട്.
ഓഹ്.
അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങത്തെ ഐറ്റംസൊന്നും തിന്നാറില്ലയിരുന്നു പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല.
ഏഹ് ആഹ്.
ഉം പിന്നെ എന്താ. പിന്നെ എന്തൊക്കെ സ്പെഷ്യലാണ് ഉണ്ടാക്കാ?
പിന്നെ ചക്കക്കുരു നമ്മള് മെഴുക്ക്
ചക്ക വിട്. വേറെ? ചക്കേനെ വിട്. ചക്കെ പാവം ച ക്ക. ചക്കെനെ ഉപദ്രവിച്ച് കൊല്ലേന്ന് മനസ്സിലായി.
പിന്നെ ചക്ക ചെറിയ കുഞ്ഞി ചക്ക നമ്മള് വിളയുന്നതിന് മുമ്പേ ഇടിച്ചൊക്കെ തോരൻ വയ് ക്കുംഅതറിയാലോ. ആഹ് ആഹ് ആഹ് ആഹ് അതും. ടേസ്റ്റാ നല്ല.
ആഹ് അത് നല്ല ടേസ്റ്റാ. മൊളകൊക്കെ ഇട്ട്
ആഹ് അതാണ്.
അത്ണ്ടാക്കും. പക്ഷെ ഇതൊക്കെ ഒരു സാധനം വിടില്ലാന്നു അയ്യോ അപ്പ മാങ്ങ കിട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും? മാ
ആഹ് മാ ആഹ് മാങ്ങ മാങ്ങ അച്ചാർ പല രീതിയിലൊക്കെ അച്ചാറിടും പിന്നെ സൂക്ഷിച്ചു വെക്കും മാങ്ങ അരിഞ്ഞുണങ്ങി വർഷങ്ങളോളം വെച്ചേക്കാം
ആഹ്
അങ്ങനെ ചെയ്യും പിന്നെ ചെറിയ കുഞ്ഞു മാങ്ങയൊക്കെ അല്ലാതെ നമ്മള് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ ക്കെ മാങ്ങക്കകത്ത് ക ഒരു ഇങ്ങനെ കണ്ടിക് ചെറുതായിട്ട് അയ്നകത്ത് കാന്താരിയൊക്കെ ഇട്ടു വെള്ളം അങ്ങനെ ഇട്ടെ കുറെ നാളുകൾ അങ്ങനെ ഇട്ട് ഇത്എടുത്ത് കഴിക്കാം
ഓഹോ നാട്ടുമ്പൊറാണോ അവിടെ
ആ ന്നാ അങ്ങനെല്ല ഞങ്ങൾ ഇപ്പ റോഡ് സൈഡാ എന്നാലും ഒരുപാടങ്ങ് സിറ്റിയൊന്നും അല്ല
ആഹ് അല്ല ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നതു കൊണ്ട് ആഹ് നാട്ടിൻ പുറത്തൊക്കെല്ലേ ഇങ്ങനെ കൂടുതലും
ആഹ് അതാണ്
പുതിയ പുതിയ ഐറ്റംസ് കേൾക്കാനും പറ്റും ഇനിഎല്ലാ കാലത്തും വിളിക്കാം അതായിരിക്കും നല്ലത് ഇപ്പൊ ചക്കേം മാങ്ങൊക്കെ ആയതൊണ്ട് അതോണ്ടാള്ളത് അടുത്ത മാസം വേറെ ആയിരിക്കും
പിന്നെ പിന്നെ പുറത്തൊക്കെ പോവോ
അയിന്ന് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങക്ക് പക്കാ ഗ്രാമാണ് ടൗണിൽ ടൗണിൽ പോണങ്കിൽ കുറച്ച് ഒരു മണിക്കൂർ യാത്ര
പോണം ആഹ് ആഹ് ആഹ്
അപ്പോ വച്ച ഇവിടെ ഒന്നും കിട്ടൂല അത് വേറെ കാര്യം നമ്മടെ സാധനങ്ങളൊക്കെ കിട്ട ട്ടണങ്കി ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ
ആഹ് ശരി ശരി ആഹ് ആഹ്